ഓഹ് ആഹ് ആഹാ
ഹെലോ
ഹലോ കേൾക്കുന്നില്ലേ ഹലോ
കേക്ക്ന്നില്ലേ
ആഹ് ഇപ്പ കേൾക്ക്ന്ന്ണ്ട്
ആഹ് ആഹ് പറയൂ പറയ് എന്തക്ക്യാ വിശേഷങ്ങള്
ട്ടാണ് സുഖം തന്നെ കൊഴപ്പൊന്നുല്ല എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങള് ആഹ് ആഹ് ഫുഡ്ഡ് കഴിച്ചു
ഉം ഉം
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡേതൊക്കേണ് അവക്ക്
ഇൻക്ക് ക്ക് ബിരിയാണി ഇഷ്ടാണ് പിന്നേ സ്വീറ്റ്സ് ആയിട്ട്ള്ളെ ഡെസേർട്ട് പോൽത്തെ ഐറ്റംസൊക്കെൻക്കിഷ്ട്ടാ
ഉം ആഹ് ഇന്ന് ഉച്ചക്ക് എന്തേ കഴിച്ചത്
ഉം
ഇന്ന് ഉച്ചക്ക് എന്തേ കഴിച്ചത്
ഉച്ചക്ക് കഴിക്കാനാവുന്നൊള്ളൂ രാവില ജൂസ് കഴിച്ചു
ആഹ് നിങ്ങള് ഡയ്റ്റ് ഫോള് എയ്യുന്ന ആളാണോ?
ആഹ് അതെ അതെ
ആഹ് ജിമ്മിന് പോഉന്നുണ്ടോ?
ഇല്ലല്ല
എന്താ ആഹ് അത് ഒരു കണക്കിന് ന്നല്ലതാണ് കാരണം ന്നമ്മളെ ഹെൽത്തും ന്നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ ഏ
ഹെൽത്ത് ഇഷ്യൂസ് കൊർച്ചൊക്കെ ഇണ്ട് അപ്പ പിന്നെ
ആഹ് ഞാനും അങ്ങനൊക്കെ ഫെയ്സ് ചെയ്യുന്ന ഒരാളെന്നേണ് കൊർച്ച് ഹൽത്തിഷ്യൂ ഇഷ്യൂസും കാര്യങ്ങളൊ
രാവിലെരു സ്മൂത്തി കഴിക്കും പിന്നെ ഉച്ചക്ക് ചെലപ്പൊന്നും കഴിക്കില
ആഹ് അപ്പ ഈ സ്മൂത്ത് കഴിച്ചാ വെശക്കൂലേ? മ്ള് ര് വെറും
പിന്നേ നെ മറ്റേ റോബസ്റ്റ് പഴംണ്ടല്ലോ അതും ഡെയ്റ്റ്സും നട്സ് കൂടട്ടിട്ട് സ്മൂത്തിണ്ടാക്കി കഴിക്കും
ആഹ്
പ്പപിന്നത്ര വെഷ്കൂലല്ലോ
ആം പിന്നേ ഇങ്ങള് ഏ ഫ് ഫേവറൈറ്റ് ഫുഡ് ഏതൊക്കെയാണ്?
പിന്നാ എനിക്ക് ബിരിയാണി ഇഷ്ടാണ് പിന്നെ ന്നാടൻ ഫുഡ്ഡ് ഇഷ്ടാ സദ്യ ഇഷ്ടം നിങ്ങള് ഫുഡ്ഡോക്കെ ഇണ്ടാക്കോ
ആഹ് ഇണ്ടാക്കാറ്ണ്ട് ബിരിയാണി ഇണ്ടാക്കും മന്തി പിന്നെ നമ്മള് വാങ്ങിക്കാറാണ് ഇബടെ അടുത്തരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്യും
ആഹ്
ഉം പിന്നെ കഴിക്കാറ് ഡെ ഡെസേർട്ട് ഇണ്ടാക്കാറ്ണ്ട് പിന്നെ പുഡ് ടിങ് അങ്ങനത്തെക്കെ ഇണ്ടാക്കും
ആഹ് അത്
കേക്ക് കഴിക്കാ ആ ഫുഡ്ണ്ടാക്കാ നല്ല ഇഷ്ടാണ് ഇനിക്ക് പേഴ്സണലി ഇഷ്ടാണ് പിന്നെ പുഡ്ഢിങ്ങ് ഇണ്ടാക്കാറ്ണ്ട് ഡെസേർട്ട് ഒക്കെ ഇണ്ടാക്കും നമുക്ക് തോന്നുമ്പോഴ് അത് ഓവർ ഷുഗറാണ് അതുകൊണ്ട് നമക്ക് എപ്പോഴും അങ്ങോട്ട് ഇണ്ടാക്കാന്
ആഹ് അതന്നെ എല്ലാരേ ഇഷ്ണം ഷുഗർ കട്ട് ആയിട്ട് നടക്കുമ്പോ പിന്നെ നമുക്ക് അത് മ ക്കൊന്നും നോകാൻ പറ്റില്ലല്ല
ആഹ് അതാണ് ഏ ഈ ഷുഗറ് അതില് കോറച്ച് കഴിഞ്ഞാ നമക്ക് ടേസ്റ്റ് റ്റ അങ്ങനെ കിട്ടൂല അതികം അതിന്റൊരു ടേസ്റ്റ് വര്ല അപ്പൊ അത് എടക്ക് നമക്ക് പിന്നെ പൂതിയാകുമ്പോ ഇണ്ടാക്കാതിരിക്കാൻ പറ്റൂലല്ലോ ആ ആ കേഴിക്കണ്ടേ ആ ബിരിയാണി നമ്മള് വീക്ക്ലി സൺഡേ ഇണ്ടാക്കാറുണ്ട് ബിരിയാണി ചലപ്പോ ഇണ്ടാക്കാനോരു മടി തോന്നിയ നമ്മൾ പോറത്ത്ന്ന് ഓർഡർ ചെയ്യായിരിക്കും ചെയ്യാറ് നിങ്ങളെങ്ങനെയാണ്
ഞാന് ബിരിയാണിക്കെ വീട്ടിലുണ്ടാക്കാറാണ് മന്തി ചെലെ സമയങ്ങളി വീട്ട്ല്ണ്ടാക്കും
ഉം
ഇതുപോലെ ഇൻട്രസ്റ്റ് തോന്നാണെങ്കി വീട്ടിലുണ്ടാക്കും ഇല്ലേ മടി പിടിച്ച ദിവസാണെങ്കി വാങ്ങിക്കും
പിന്നെ സദ്യ കാര്യങ്ങളും ഇണ്ടാക്കാൻ എനിക്ക് അധികം ഇഷ്ടല്ല കാർണം അയിക്ക് ഒരുപാട് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണ്ടേ അങ്ങനെ ആലോയിക്കുമ്പോ എനിക്ക് ഇഷ്ടല്ല ആഹ് എന്ക്ക് ഇങ്ങനത്തെ ഫുഡാളാണ് ഇണ്ടാക്കാ കൂടുതലും ഇഷ്ടം
ആഹ് ഞാനാ അവിയല് എരിശ്ശേരി അങ്ങനത്തെ ഐറ്റംസക്കെ ഞാൻ ഇണ്ടാക്കും
എനിക്ക് ഇണ്ടാക്കാൻ ബൈക്കൊക്കെ ചെയ്യും ബട്ട് നമ്മടെ എനിക്ക്ണ്ടാക്കാൻ വല്യേ ഇഷ് ട്ടല്ല
ആഹ് ആഹ്
ആഹ് ഏഹ് ഞാ എനിക്ക് മ ഇത് കഴിക്കാൻ ഇഷ്ടാണ് സംഭവം സദ്യ കാര്യങ്ങളൊക്കെ കഴിക്കാ ഇഷ്ടാണ്
ആഹ്
പിന്നെ നിങ്ങള് എങ്ങനെയാണ് ആ എന്തെങ്കിലും ഫുഡ്ഡ് സെയിലെയ്യുന്നുണ്ടോ എന്തെങ്കിലുണ്ടാക്കീട്ട്
ഇല്ല സെയിലൊ
ആഹ്
ട്രെയിനിങ് വേറെ സ്റ്റാർട്യ്തട്ടില്ല ഇങ്ങനെ എന്തേലോക്കെ അല്ലെങ്കി ചോയിച്ചാലോക്കെ അച്ചാറ് അങ്ങനേക്കെ ഇണ്ടാക്കി കൊടുക്കും
ആഹ് എങ്ങനെയാണ് നിങ്ങളെ ഫുഡ്ഢിനെ കുറിച്ച്ള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ്
എല്ലാർക്കും ഇഷ്ടാ ഹസ്ബന്റിനൊക്കെ ഇഷ്ടാണ് പിന്നെ വീട്ടി ചെന്നാല് ഞാൻ തന്നെ ഫുഡ്ണ്ടാക്ക
ആഹ്
ചെല സമയത്ത് നമ്മൾ പരീക്ഷിക്കണ സമയത്ത് ഒന്ന് പാളിപ്പോവും
ആഹ് ഫസ്റ്റ് അത് എനിക്കുള്ള തന്നെയാണ്
ആഹ് ആഹ് യൂട്യൂബ്ക്ക നോക്കിയൊന്ന് പരീക്ഷിക്കണ സമയത്തൊക്കെ ഒന്ന് ചെർതാ
ഓ എത്രയാ പാടീട്ടുണ്ട് ഒരു ത്താണ് കട്ടിപ്പത്തിരി കഴിച്ചിട്ടുണ്ടാത് കട്ടിപ്പത്തിരി
ഉം
അത്ണ്ടാക്കീട്ട് മാവൊന്നും വേകാതിന്നിട്ട് ആകെ എന്റത് കൊളായി നമ്മള് അത്രേ വേ നോൺ വെജും കാര്യങ്ങളൊക്കെ ചേർത്ത്ണ്ടാക്കുന്നത് അല്ലേ
ഓഹ് വെജ് നോൺവെജ് കൂടുതലിഷ്ടം
ഏ എനിക്ക് അങ്ങനെ ഒഴിച്ചാല് രണ്ടും എനിക്ക് പേഴ്സണലി ഇഷ് ഇഷ്ടാണ് വെജ് എന്ന് പറയുന്നത് നമ്മടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് നോൺവെജും വേണം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നോൺവെജിലാണല്ലോ കൂടുതല് അപ്പോ അതും എനിക്കിഷ്ടാണ് ഒന്നുകൂടി ഇഷ്ടം തോന്നിയത് വെജാണ്
ആഹ്
എപ്പോഴും നമുക്ക് ഈ നോൺവെജ് കഴിക്കുന്നത് ഇഷ്ടമല്ല
അത് മീനും കാര്യങ്ങളൊക്കെ വാങ്ങും ബട്ട് എന്നും ഡെയ്യിലി ഇഷ്ടമല്ല മീൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നോൺ വെജ് ആണോ വെജിറ്റബിളണോ ആഹ്
നോൺവെജന് ഞാന് ചിക്കൻ അങ്ങനെ കഴിക്കൂല
ആഹ്
ബീഫ്ഷ്ട്ട
ആഹ് പിന്നെ എഗ് എനി എഗ്ഗ് എനിക്ക് നല്ല ഇഷ്ടണ് എഗ്ഗ് ഞാൻ കഴിക്കാറ്ണ്ട് ബുൾസെ ആക്കിയിട്ടും എന്താ ബോയ്ൽ ചെയ്തിട്ടൊക്കെ കഴിക്കാറുണ്ട്
ഹാഫ് വേവാക്കിയിട്ട് ഒക്കെ ഞാൻ കഴിക്കും
ആഹ് ആഹ് എനിക്കും ഇഷ്ടണ് അങ്ങനെ എനിക്ക് എന്താ ബുത്സെ ആകുമ്പോഴും രണ്ട് സൈഡ് വേക്ണെ എനിക്കിഷ്ടം ട്ടല്ല ഒരു സൈഡ് മാത്രം വന്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം പേഴ്സണലി ആഹ് അതിൻ്റെ മേലെ പെപ്പറു പൗഡറും ഇട്ടിട്ട് നല്ല രസമായിരി
ആഹ് ആഹ് അത് നല്ല ടേസ്റ്റാ.
ഉം പിന്നെ എങ്ങനെയാണ്
ഉം
നിങ്ങളെ ഹസ് നിങ്ങളുടെ കൂടെ ഡേറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ
ഇല്ലില്ല
ആഹ്
ആള് ഇവിടെ നാട്ടിൽ വന്ന ഡയറ്റ ഒന്നും എടുക്കൂല അവിടെ പോയാ ഡയറ്റ് എടുക്കും
ആഹ് ഇനി വൈ വൈകുന്നേരം നിങ്ങെന്താ കഴിക്കാറ്
വൈകുന്നേരം എന്ത ധാന്യങ്ങള് നമ്മുടെ ഒരു മില്ലറ്റ് മിക്സിന്റെ ഒരു കഞ്ഞിുണ്ട്
ആഹ്
അത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു വേച്ചിക്കാണ് അത് ഞാന് വേവിച്ചിട്ട് ഒല്ലേ കഞ്ഞിയാക്കി കഴിക്കും അതല്ലെങ്കി അങ്ങനെ ഉപ്പിട്ട് വേവിച്ചിട്ട് വെറുതെങ്ങനെ കോരി കഴിക്കു
ജിമ്മിന് പോകുന്നുണ്ടോ
ഇല്ലില്ല വീട്ടിൽന്നും ചെറുതായിട്ട് ഇങ്ങനെ ഓരോ വർക്കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഹ് ആഹ് പി സി ഓ ഡി ഇണ്ട് ചെറുതായിട്ട് ഇന്റെ വർക്കട്ട് കയൊക്കെറ്റ അവിടെത്തന്നെങ്ങനെ
അതിന് ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ടോ
ആഹ് ഉണ്ട്ണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയാണ്
എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു
ആഹ് വീട്ടിൽ ആരൊക്കെയാണുള്ളത്
വീട്ടില് ഉമ്മ ഉപ്പ മോന് ഞാന് മാത്രം
ആഹ്
പേരെ ഒറ്റ മോനാ പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞിക്കു
ആഹ്
രണ്ടു പെങ്ങന്മാര്ണ്ട് രണ്ടാളീം കല്യാണം കഴിഞ്ഞക്കും
ആഹ്
ഇങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്
എന്റെ വീട്ടില് ഉമ്മ ഉപ്പ ഞാന് മോന് പിന്നെ എന്താ ഉമ്മ ഉമ്മ ഉപ്പ മോന് രണ്ട് ഏഹ് നാത്തുമാരുണ്ട് പെങ്ങൾ
ഉം ഒരേക്കല്യാണം കഴിഞ്ഞിട്ടില്ല
ആ അവരെ കല്യാണം കഴിഞ്ഞുക്ക്ണു
മം നിങ്ങള് ഒറ്റ മോനാണോ
അല്ല ആഹ് ഒറ്റ മോനാണ്
ആഹ്
ഇവിടുത്തെ ഉപ്പാക്ക് രണ്ട് ഫാമിലി ഉണ്ട്
ആഹ്
അവിടിണ്ട് ഇവ്ടിണ്ട് അപ്പൊ രണ്ടിലും ഉണ്ട് മക്കളെയ
ആഹ്
ഇവിടുത്തെ ഏഹ് അവിടുത്തെ ഉമ്മ മരിച്ചു
ആണല്ലേ ആ
ആഹ് നിങ്ങളതെങ്ങനെയാണ്
ഇവിടെ ഉപ്പിഎം ഉമ്മി പിന്നെ അവര് ഒരു മോനും രണ്ട് പെങ്ങന്മാര് പിന്നെ അവര് ഒറ്റ മോനായ കാരണം ഞങ്ങള അടുത്ത് തന്നെയാണ്
ആഹ് ആഹ് പിന്നെ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത് അല്ലേ
ഓഹ് എല്ല
ഡ്രസ്സ് ആ ഡ്രസ് എടുത്തു ഞമ്മള് നാർത്തെ തന്നെ എടുത്തേക്കാറാ
ആണല്ലേ ഞാൻ എടുത്തിട്ടില്ല ഞാൻ പെരുന്നാളിന്റെ തലേ ദിവസം പോയിട്ട എടുക്ക
ആഹ് അങ്ങനെ എടുക്കുമ്പോ എന്തെന്ന് ചോദിച്ചാൽ പെരും തിരക്കായിരിക്കും പിന്നെ നമുക്ക് വിചാരിച്ച പോലെ കിട്ടു
ഇന്നോട് എന്റെ ഹസ്ബന്റ് പറയും തല ദിവസം പോയിടുത്താൽ മതി അല്ല എക്ക് ഒരുപാട് സമയം മാറ്റേണ്ടി വരുംപറയും
ആഹ് ആ അത് ശരിയാണ് ഏ ഞമ്മള് പറഞ്ഞാ ഹസ് നാട്ടിലായതുകൊണ്ട് എടുക്കാനൊന്നൊക്കെ സുഖണ് ഞായറാഴ്ചകളിൽ പോയിട്ട് എടുക്ക ഞായറാഴ്ച ലീവാണ് ഉം വേറെ എന്തൊക്കെയാണ്
പിന്നെ വേറെന്തൊക്കെ വിശേഷ
സുഖയിട്ട് പോകുന്നു
ഓക്കെ ഓക്കെ ഓക്കെ കോൾ ഡ്രോപ്പ് ചെയ്യാട്ടാ
ആ ഓക്കെ
ഉ